ആ കേൾക്കുന്നുണ്ട്
അടേക്ക് പോനെ
എന്താ ഒന്നുല്ല ഇനി അപ്പ അങ്ങനെ ഇവടെ കെടക്കായിരുന്നു ഇപ്പൊ കൊറച്ച് സമയം ഇങ്ങനെ കെടക്കാന്ന് വിചാരിച്ചു ആ അതെ ഇപം മക്കളൊക്കെ പോയാ ഫ്രീ ആണല്ലോ അപ്പൊ കോറച്ച് സമയം ഇങ്ങനെ കേടക്കാന്ന് വിചാരിച്ച്
ആ ആ സമയത്ത് നമ്മൾ പക്ഷെ എന്തെങ്കും ജോലിചെയ്യുന്ന പിന്നങ്ങ് മടിയായി പോവേ പിന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വരാറാവുമ്പോ ഒരു ഓട്ടപ്പാച്ചിലാ
മക്കള് വരുമ്പോഴേക്ക് എന്തെങ്കിലും ഇണ്ടാക്കാറൊക്കെ ഒണ്ടോ അങ്ങനെ പൊരിക്കടികളൊക്കെ
അപ്പൊ വേണോ വെച്ചാ ഇങ്ങനൊകെ ചപ്പാത്തി പുട്ടോ അടയോ അങ്ങനൊക്കെ എന്തേലും ഒണ്ടാക്കും കോഴുക്കട്ട എല്ലാ പലഹാരൊന്നും ഇവര് കഴിക്കത്തില്ല അവർക്ക് പ്രത്യേക ഇഷ്ടങ്ങളൊക് കെയുണ്ട് മ്മ് ചെലപ്പോ പുട്ടാണെങ്കി ചെലപ്പോ പുട്ട് വേവിച് കൊടുത്താ ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ ഉപ്പുമാവ് കൊടുത്താ ഇഷ്ടപ്പെടത്തില്ല അപ്പൊ ചോദികും ഉപ്പമാവേ ഒള്ളൂ
ആ അതെന്താറിയോ അതെല്ലാ മക്കൾക് ഇള്ള സാധനം അവര് ഇഷ്ടപ്പെടൂലല്ലോ അതില്ലേന്നേ ചോയിക്കൊള്ളൂ അതെന്റെ മോളിവിടെ രാവിലെ ദോശയാണെങ്കിൽ ഇന്ന് ദോശയാ പുട്ടില്ലേന്ന് ചോദിക്കും എന്ന പുട്ടാണെങ്കി നേരെ തിരിച്ചും ചോദിക്കും ഇന്ന് പുട്ടാ ദോഷില്ലേ എന്ന് ചോയിക്കും അതുപോലെ
വൈകുന്നേരം വൈകുന്നേരം ഏതാണെങ്കിലും എന്തേലും വേണം അപ്പൊ ഒണ്ടാക്കണം അപ്പൊ രാവിലെ അതുകൊണ്ട് ഞൾങ്ങനെ പലഹാരൊന്നും ഒണ്ടാക്കാറില്ല ചോറ് കൊടുത്ത് വിടും കഴിച്ചിട്ടാ പോണേ ആ രാവിലെ ചോറാ കഴിച്ചിട്ടാ പോണേ എന്ന വെച്ചാ വൈകുന്നേരം എന്തേലും ആ വൈകുന്നേരം ഒണ്ടാക്കണം മസ്റ്റായിട്ട് ഒണ്ടാക്കണം അപ്പൊ നമ്മൾ ഈ രണ്ട് രാവിലെ ഉണ്ടാക്കണം വൈകുന്നേരം ഉണ്ടാകണം അത് ഭയങ്ക ഭയങ്കര പാടല്ലേ അപ്പൊ രാവിലെ ഞങ്ങള് ചോറാ ആ വയരാ വയ് കഴിക്കും കഴിക്കും രാവിലെ ഞങ്ങളെല്ലാരും ചോറാ കഴിക്കുന്നേ അപം ഞങ്ങക്ല്ലാർക്കും ചോറ് മതി പിന്നെ ഉച് ആ അത് കൊഴപ പണി കൊറവാ അല്ലെങ്കി രാവിലെ കാപ്പി ഉണ്ടാക് ണം ചോറുണ്ടാക്കണം എല്ലാം കൂടെ നടക്കാ അപ്പം രണ്ട് പിള്ളേരും രാവിലെ ചോറ് കഴിക് കൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പവാ ചോ ചോറ് മാത്രം രാവിലെ വെച്ചാ മതി പിന്നെ കറികള് ചെലപ്പോ എന്തേലും ഫ്രിഡ്ജ് കാണും അല്ലങ്കി ഇന്ന് കൊണ്ടോകാനായിട്ടുള്ള കറികള് ഉണ്ടാക്കുവല്ലോ അത് കൂട്ടി കഴിച്ചിട്ട് പോകും പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കും വൈകുന്നേരം പക്ഷെ എന്നാ പറഞ്ഞത് പറഞ്ഞാല് ക
അല്ല ആ അത് ശരി ആ രാവിലെ ഇല്ല പണി വൈകുന്നേരാവും
ആ വൈകുന്നേരം അപ്പൊ ഞാന് ഓർത്ത് വൈകുന്നേരം അപ്പൊ നമുക്ക് ത്രയും ഹേ പതുക്കെ ജോലി ചെയ്താ മതിയല്ലോ
അതാണ് മറ്റത് രാവിലെ ആകുമ്പോ നമ്മള് ധൃതിപ്പെട്ട് പണിയെടുക്കണം ഇത് വൈകുന്നേരം ആകുമ്പം നമുക്ക് സമാധാനത്തോടെ എടുക്കാലോ
അതെ ചില ദിവസം പുള്ളിക്ക് പുള്ളി ഇവിടെ ഉണ്ടെങ്കി രാവിലെ പൊതി കൊണ്ടു പോണേ അപ്പൊ പുള്ളിക്ക് രാവിലെ പൊതി ക രണം ഈ പിള്ളേർക്ക് പൊതി കെട്ടണം
ആ മൂന്ന് പേര് ഒരുമി മൂന്ന് പേര് ഒരുമിച്ച് അങ്ങട്ട് പോകുമ്പയേ
ഒരുപോലെ പോകും അന്നേരമാണ് നമുക്ക് പാട് വരുന്നത് പിന്നെ അമ്മ പിന്നെ പുള്ളിക്കുള്ള ഞാന എല്ലാം ഉണ്ടാക്കി വെച്ചാല് പുള്ളിക്കുള്ള പൊതി എല്ലാം അമ്മ കെ ട്ടിക്കോളും അപ്പൊ എനിക്ക് പിള്ളേരുടെ കാര്യം നോക്കിയാ മതി
ഉം ഉം പിന്നെ നിങ്ങളിപ്പോ ഉ അതിപ്പോ കൊറച്ച് ദിവസായിട്ടേ ചുമ വന്നാ മാറാൻ നല്ല പണിയാ ആ ആ ഇപ്പൊ മാറി വരുന്ന്ണ്ട്
എല്ലാട് ത്തും ഇപ്പൊ ഈ ചുമയും പനിയും എല്ലാ അസുഖങ്ങളും
ആഹ അതെ എല്ലാ അ സുഖങ്ങളും ഉണ്ട്ന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇ വിടെ എന്റെ ഇക്ക പറഞ്ഞു ആളുടെ കൂടെ ജോലി എടുക്കുന്ന ആൾക്ക് ഇപ്പൊ ഡെങ്കിപ്പനിയാന്ന് പറഞ്ഞു പ്പൊ ഈ മഴയും കൊതുകും നന്നായിട്ടുണ്ടല്ലോ അപ്പൊ ഡെങ്കി പ്പൊ ഞാ പ്പൊ വരാറില്ല ന്ന് പറഞ്ഞു അപ്പൊ ഇപ്പ ഇന്ന് പിന്നെ ഇന്നലെയാണ് അത് പറഞ്ഞിട്ടുണ്ടാര് ന്ന് ഇന്ന് പറയുന്നു പ്പൊ രണ്ട് മൂന്ന് പേർ ക്ക ങ്ങനെ പറയുന്ന് കേട്ടു അ നമ്മുക് ഇതിപ്പോ ആ ഭയങ്കര പേട്യ മക്കളൊക്കെള്ളതല്ലേ ആ പകർച്ച വ്യാധികള് അപ്പൊ അവരൊന്നും വരാറില്ലാന്നും പറഞ്ഞു പ്പോ അങ്ങനെ
ഇപ്പോഴത്തെ അസുഖം വന്ന് കഴിഞ്ഞാലും മാറാനും ഭയങ്കര പാ
അ ഒന്നാമത് ഈ മഴക്കാലം കൂടെ ആയതോണ്ടെ യ് മാറി കിട്ടാൻ ഭയങ്കര പണിഈ ചെറിയ ആ കൊത് അതുപോലെ ഈച്ച ഇവിടെയക്കെ നന്നായി ടീച്ചണ്ട് എന്തോ ഈച്ച ശല്യാന്നറിയോ സിറ്റൗട്ടിലൊക്കെ നന്നായിട്ട് ഈച്ചണ്ട് ആ അതുപോലെ നമ്മുടെ വീട്ടില് സിറ്റ് ഔട്ടിലേ ഉള്ളൂ ഇവിടെ അടുത്തുള്ള വീട്ടിലൊക്കെ നമ്മുടെ അടുക്കളയിലും കൂ
ആ എല്ലയോ അടുക്കളയിലൊക്കെ ഈച്ച വന്നു കഴിഞ്ഞാലേ എനിക്കണ ഭയങ്കര പാടാ പിന്നെ കഴിക്കാനും ഏ നമ്മടെ ഈ കുഞ്ഞ് ഈച്ചയുണ്ടല്ലോ ഒരു സാധനം അടുക്കള വെ
ഇല്ല ആ ഇത് പറഞ്ഞപ്പയേ ആ ഞാനിപ്പ ഇപ്പന്റെ ഇക്കാടെ മോള് പ്രസവി വച്ചിട്ടുണ്ടായിര്ന്ന് അപ്പൊ അന്ന് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുന്ന് ചായുടിക്കാൻ വേണ്ടിട്ട് പോയതാട്ടോ ചാലെ ജ്യൂസ് കുടിക്കാൻ വേണ്ടീട്ട് പോ ട്ട് ആ ടേബിൾ മുഴുവനായി ടീച്ച നമ്മള് ഓർഡറെയ്ത് കുടിക്കാൻ നിക്കുമ്പോ ഒന്നും ചെയ്യാനും വയ്യ പിന്നെ ആ ജ്യൂ സിലോട്ട് ഒരീച്ചയും കൂടണ്ട് വീണു ആഷ് അങ്ങട് വേങ്ങട് എണീ റ്റ് പോന്നു കാരണം നമുക്ക് നമ്മള് കുടിച്ചതും കൂടെ ശർദ്ദിച്ച് പോരും ആ ഉം അങ്ങനെണ്ട് എന്തൊരു ച്ചന്നറിയോ ആ അവിടെ ഉണ്ടോ ഈച്ച ഇങ്ങനെ എനിക്കറീല്ല ആ അതായിരി കോ ഇവിടെക്ക ന ന്നായിട്ടുണ്ട്
വല്യച്ചയില്ലേ ഈ ചെറിയ കുഞ്ഞീച്ചയില്ലേ പൂയ്ച്ചറിയാ
ആ ആ ആ
ഓ ആ ഈച്ച എ നമ്മള് ഈ വെള്ളവൊക്കെ വീണസ്ഥലത്ത് അല്ലെ പാത്രത്തിലൊക്കെ വെള്ളം ഉണ്ടെങ്കി ഇതിങ്ങനെ പെട്ടെന്ന് വന്ന് ഈച്ച പിടിക്കും
ആ അത് മറ്റേ നമ്മളിവിടെ കൊത്തളങ്ങാന്നൊക്കെ പറയും അതായിരിക്കുലേ കുഞ്ഞി
ആ കുഞ്ഞിത് കുഞ്ഞിത് ആ അതന്നെ അതന്നെ അതിന് നമ്മളിവിടെ പൂയിച്ചെന്നാ പറയുന്ന ന്നെ ആ ഈച്ച ആ ഈച്ചനോട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധന വേസ്റ്റോ ഒരു ചെറുത് എവിടെങ്കിലും കിടന്നാൽ മതി ഇവത്തലോട്ട് വന്ന് പിടിക്കും നമ്മൾ പറന്നു പോകും അത് കാണുമ്പോഴ് തന്നെ നമ്മുക്ക്
ദേഷ്യം വരും നമ്മള് അങ്ങോട്ട് വൃ
അതെ അതെ കിടക്കത്തില്ല കിടക്കത്തില്ല ആ സമയത്ത് പറ്റത്തില്ല പിന്നെ മറ്റേ വലിയ ഈഴ്ച്ചയില്ല കേട്ടോ അതെ അതെ വലിയ ഈച്ച പിന്നെ പിന്നെ വേസ്റ്റ് ഇടാനായിട്ട് ഒരു വേസ്റ്റ് ബക്കറ്റ് ഉണ്ട് അപ്പ പറഞ്ഞ വേ ചേട്ടർ അടച്ചു വെക്കും അടച്ചു അപ്പൊ ഞാൻ പിള്ളേരോടും പറയും നിങ്ങള്ൾ കഴിച്ച ആ പിള്ളേര് കഴിച്ച വേസ്റ്റ് ആണെങ്കിലും രാവിലെ വെച്ചിട്ട് അതിലോട്ട് വൈറ്റത്തൊക്കെ ആണെ അതിനോട് തട്ടിയിട്ട് അതുപോലെ പാം അടച്ച് ആ ബക്കറ്റ് അടച്ചങ്ങ് വെച്ചേക്കണം പിന്നെ രാവിലെ എല്ലാം ളയത്തുള്ള് അുകൊണ്ട് പിള്ളേരെങ്ങനെ ചെയ്തോളും കഴിച്ച് കഴിഞ്ഞ ഉടനെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് കൊണ്ടോയി കോട്ടി ഇട്ടിട്ട് സിങ്കിലോട്ട് പാത്രം കൊണ്ടോയി വെച്ചോളും അത് ഞാൻ അവരെ അങ്ങനെ പറഞ്ഞല്ലേ പിന്ന വേ വേസ്റ്റ് കഴിച്ചിട്ട് അവിടെ വെക്കും പിന്നെ അവത്തെ പിടിച്ച് ഇത് നടക്കും
അതിപ്പോ എന്റെ വലിയ മോളെടുത്ത് ഞാനങ്ങനെ പറഞ്ഞു അവളിപ്പോ സ്വന്തമായിട്ട് പാത്രക്ക കൈകി വെക്കൂട്ടോ ഞാൻ അതേ അങ്ങനെ ശീലിപ്പിച്ചതാ കാരണം മറ്റേ ദിവസം ബുദ്ധിമുട്ട് അവർ നുക്ക ബുദ്ധിമുട്ടാരിക്കും പിന്നെ അതെ അപ്പൊ ഓള് കേൾക്കും പക്ഷെ ചെറിയ മോൾക്ക് അതിനായിട്ടില്ലല്ലോ അപ്പൊ രണ്ടു പേര് ഒരുമിച്ചാണ് കഴിക്ക ന്നുണ്ടെങ്കിൽ അവളെന്നെ രണ്ട് പേരുടേം കഴുകി വെക്കാറുണ്ട് ചില സമയങ്ങളിലൊക്കെ എന്നോട് പറയും ഇ പാത്രംന്ന് മോറി വെക്കോ അമ്മ ഇൻക് പാവം തോന്നും കാരണം അവര് ഞാൻ പർഞ്ഞ് ആ ഞാൻ മോറിക്കൊളാന്ന് പറിം പക്ഷെ ഞാനതെപ്പളും ശേലാ ആക്കാറില്ല ഇപ്പൊ ഈ രാ വിലെ മദ്രസിലേക്കൊ പോവുമ്പോ ടൈം കി ട്ടൂലെ
ഓ മൂത്തവൻ ചെറുക്കെ ആങ്കൊച്ചായത് കൊണ്ടേ അവന് ഭയങ്കര മടിയാ കഴുവാനൊക്കെ അന്നാലും ഞാൻ പറയും എടാ കഴിച്ച പാത്രം നമ്മള് കഴുവണം ഏ പിന്നേ കിടന്ന കഴിഞ്ഞാൽ ഉടനെ ബെഡ്ഷീറ്റ് എടുത്ത് മടക്കി വെക്കണം
വൃത്തിയാക്കി വെക്കണം ആ ആ പിന്നെ എന്താന്നറിയോ ബെഡ്ഷീറ്റ് ഒന്നും വൃത്തിയാക്കാൻ അവർക്ക് ടൈം കിട്ടൂലല്ലോ രാവിലെ തന്നെ സ്കൂളിൽ പോകുന്നതാകുമ്പോ ഒഴിവില്ല ദിവസം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞാ ചെയ്തു തരൂട്ടോ അധിക്യും പിന്നെ ചില ദിവസം പറയാതെ തന്നെ
ചെയ്യും ചെല ദിവസം ചെയ്യത്തില്ല ചെലദിവസം ചെയ്യും പിന്നെ പാ ത്രം കഴുകൊന്നുല്ല പിന്നെ ഞാൻ പറയും കഴിച്ച പാത്രം മേശപ്പുർ ത്ത് വെ ച്ചിട്ട് പോവാൻ പറ്റുകേല കഴിച്ച പാത്രം നീ കഴിച്ച പാ ത്രം നീ തന്നെ അടുക്കളേ കൊണ്ടോയി വച്ച് വേസ്റ്റ് കളഞ്ഞ് സിങ്കിന്റെകത്തിട്ടാൽ മതി കഴുകണ്ട സിങ്കിന്റെ അകത്തിട്ട് വെച്ചേര് എന്ന് പറയാ അല്ല ഞാൻ കഴിച്ച കളയും ടേച്ച് ഇട്ടേച്ചു പോവാൻ ഞാൻ സമിക്കേല
അത് ഞാനും സമ്മയ്ക്കാറില്ല അതുപോലെ തന്നെ അവിടെ ഇങ്ങനെണ്ടല്ലോ ചിന്തി ട്ട്ണ്ടെങ്കിൽ അതൊക്കെ എടു ത്ത് പൊറുകിയെടുത്ത് മോള് പി ഞാനിപ്പോ കുറച്ചായിട്ട് അങ്ങനെ ഇതാക്കിയത് കൊണ്ടാവാം അവള് ചെയ്യാറിണ്ട് ഇനിയിപ്പോ ഞാന് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ അവര് രണ്ടു പേര് ഒരുമിച്ച് കഴിക്കുകയാണെങ്കിലും ആ ചെറിയ മോള് വൃ ത്തി കേടാക്കിയതൊക്കെ അവർ അവൾ വൃത്തിയാക്കുട്ടോ
അതെ അതെ അത് നമ്മൾ ശീലിപ്പിച്ച് നമ്മളെങ്ങനെ ശീലിപ്പിക്കുന്ന അതുപോലെ അവര് ചെയ്യുള്ളൂ അപ്പം മൂത്ത പിള്ളേർ എന്ത് ചെയ്യുന്നോ അതുപോലെ എളയ പിള്ളേരും ചെയ്യ
ചെയ്യത്തുള്ളൂ അതെ അതുപോലെ ഇപ്പം ആ അവർക്കൊന്നങ്ങനെ ചെയ്യലില്ലല്ലോ ല്ലോ പണ്ടൊന്നും തിരേയില്ലാല്ലോ അപ്പം അത് അത് വിചാരിച്ചിട്ടാണ് ഞാൻ അവളോട് ചെയ്യിക്കാറുള്ളത് കാരണം അവര് ചെയ്തോട്ടെ എന്താ പോ അവനവൻ കഴിച്ചിട്ടുള്ള ഭക്ഷണം ത്തിന്റെ പേറ്റല്ലേ അപ്പൊ
പത്രം കൊണ്ടന്ന് കളി കൊടുക്കുക അപ്പ അത് അതാ ചെയ്തോളും പിന്നെ അപ്പൊ അവനെ കണ്ട് ഇവളും അത് ചെയ്തോളും അത് ചെയ്തോളും അവൻ മൂത്ത കുട്ടികൾ എ എന്തയ്യുന്നോ അത് കണ്ട ണ്ട് ഇള പിള്ളേരും ചെയ്യും അവരെന്ത് പറയുന്നോ അതുപോല തൻ ന്നെ ഇവര് പറയാ അവരോ ചീത്ത പറഞ്ഞ അതുപോലെ തന്നെ അയാ എളേ കൊച്ചും ചീത്ത പറയും ഒരു പട്ടീന്ന് വിളിച്ചാ മൂത്തവൻ പട്ടീന്ന് വിളിച്ചാ എ തേപോല അതേപോലെ തന്നെ എളേത് നീ പോടാ
ആ അത്ണ്ട് അവര് അത് ഇപ്പ ഇവിട തന്നെ രൺ പ്പ് വരും അ അത്യാവശ്യ ഏജിന് ഡിഫറൻസ് വരും ഒണ്ട് അ ആറ് ആറേകാ വയസ്സിന് ഡിഫറൻസ് ഉണ്ട് പക്ഷെ എന്തൊരു ക ടെയോ ഞാൻ പറയും ചെയ്യും വലിയ ആള് ഒൾ ഒട്ടും താന്ന് കൊടുക്കൂല ചെറിയ ആളാ അത്രയും താന്ന് കൊടുക്കൂല ആള് വെറുതേ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നടക്കും അപ്പൊ ഞാൻ പറയു എന്താ ആർക്കെങ്കി ഒന്ന് താന്നു കൊടുത്താ പോരെ രണ്ടു പേരും വരുന്ന്തേ അതാണ് അപ്പോ അ അപ്പൊ വലിയ ആളെന്തെ ശീത്ത പറഞ്ഞാ അതേപോലെ അട്ത്ത് അടിയിലാളും ആ അതെ
പിന്നെ നമ്മക്ക് ദേഷ്യം എളകും നമ്മള് എട്ത്തിട്ട് കൊട്- ഓ
അ ഞാനേ പൊത്‌വേ വല്യ മൊഖകാട്ട്റിള്ളത് ഇപ്പൊ ഞാൻ പഠിച്ച പണി എന്താറിയോ ഞാൻ ചെറിയ ആളെ അടിക്കും അ ഇപ്പൊ വല്യ ആൾക്ക് ഭയങ്കര എടങ്ങേറ അപ്പൊ വേ വന്നിട്ട് അവളേം കൊണ്ട് പോവും അപ്പൊ അവരണ്ടും ഒന്നാവും അത് വരേ കച്ചറ ആയിരിക്കും ഓളടി പിന്നെ കാണാൻ പറ്റില്ല പോയിക്കോള് വന്നിട്ട് വല്ല അങ്ങ് കൊണ്ടുപോ ദീദീടെ കുട്ട് ങ്ങ് വാന്നും പറഞ്ഞിട്ട് പേ അ ഞാന് ആദ്യൊക്കെ ഇത് ചെറുതല്ലേ ചെറ്ത് തെല്ലെ നിറ്ത്തീട്ട് വല്യ ആള മാത്രം അടി ക്ക്‌യാം ഇന്ന് പിന്നെ എന്ക്ക് മനസിലായത് ഓക്ക് അവള അടിക്ക്മ്പളല്ല അവൾക്ക് വേദനാവ്ന്നത് ഇവളെടിക്കുമ്പഴാ പിന്നെ ഇവളടിക്കല് തൊടങ്ങി അപ്പ പിന്നെ അവ്ട പ്രശ്നം നിൽക്കും
അതെ ആ എന്നാ ശരി എടക്ക് വിളിക്ക് മ് മ്
ശരി